ലോ കേക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ?
ഇല്ല കൊറച്ചും കൂടി ഒറക്കെ പറയാൻ പറ്റോ സൗണ്ട് സൗണ്ട് വളരെ കൊറവാണ് കൊറച്ചും കൂടി
ഹലോ
ആഹ് കൊഴപ്പവില്ല സൗണ്ട് കൊറവാണ്
അതെന്താ എള്ളാരും പറയുന്നുണ്ടല്ലോ സൗണ്ട് കൊറവ
ആഹ് ഇപ്പം വല്യ കൊഴപ്പവില്ല ആഹ് ഇനി പറഞ്ഞോ.
എന്ത്‌ണ്ട് മഴയൊണ്ടോ നാട്ടിലൊക്കെ?
മഴ ഇപ്പം പെയ്യുന്നില്ല പക്ഷെ മഴക്കോളൊക്കെ നല്ലോലോണ്ട് അവിടോ
ഇവിടെ കൊറവാണ് രാവിലെണ്ടായതണ്
ഉം പഴെതുപോലെഇ ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ ഇപ്രാവശ്യം ഭയങ്കര കുറവാന്ന് തോന്നുന്നു
കൂടുതലായിട്ട് ഉണ്ടാവും അതിന്റെ ടൈം ആയില്ലല്ലോ ആയി വരുന്നല്ലോള്ളു
ആഹ് നാർണെ ഈ ടൈമ് ജൂണിലെക്കെ ആമ്പോഴ്ത്തേന് നല്ല മഴ ആവുന്നയ
മഴ പെയ്താ എന്തെങ്ക് ബുദ്ധിമുട്ടുണ്ടോ
ഹേ
മഴ പെയ്ത കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഏരിയാണോ
അല്ല അല്ല ഞങ്ങളെ ഇങ്ങ് സൗത്താണ്. കേരളത്തിന്റെ അപ്പം പിന്നെ വലിയ വിഷയം വരത്തില്ലല്ലോ ഞങ്ങക്ക്
ആഹ്
അവിടോ
അല്ല ഇവിടെ അങ്ങനെ പ്രശ്ന ഇല്ല ഹൈവേയാന്ന്
ഓ ഓക്കെ ഓക്കെ അതുകൊണ്ട് വലിയ പ്രശ്നം വരത്തില്ല ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പം പ്രശ്നം ആണ് എന്തോ
കൃഷിയൊക്കെ ഉണ്ടോ കൃഷി
കൃഷി കൃഷിയായിട്ടൊന്നുമല്ല പിന്നെ വീട്ടില എന്തേലുമൊക്കെ നട്ടു ട്ടു പിടിപ്പിക്ക ഒക്കെ ചെയ്യും ചെറുതായിട്ടൊക്കെ
ഫുഡൊക്കെ ഉണ്ടാക്കോ ഫുഡ് ഫുഡ ഒക്കെ ഉണ്ടാക്കാറുണ്ടോ ഫുഡ്
ഫുഡ് ഞാൻ അങ്ങനെ എനിക്ക് കൊറച്ചൊക്കെ അറിയ ത്തോുള്ളൂ ഞാൻ അങ്ങനെ അങ്ങ് ഉണ്ടാക്കാറൊന്നും ഇല്ല
ആഹ വീട്ടില ആളുണ്ടാവലോ
ആഹ് വീട്ടില ഞാനാണെങ്കി പഠിച്ചുൊണ്ടിരിക്കുവായിരുന്നു അപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം അതൊക്കെ കൊണ്ട് വലുതായിട്ട് അങ്ങനെ കിച്ചണില് കേറിട്ട് ട്ടില്ല പഠിച്ചൊണ്ടിരിക്കുന്നൊക്കെ ടൈം ആയോണ്ട് കേയറിയിട്ടില്ല അങ്ങനെ
പഠിക്കധികം കൂടി പഠിക്കുന്നത് നല്ലതാ
നല്ലതാണ് പക്ഷെ അതിനുള്ള ടൈം കിട്ടാറില്ല
ഈ ഒരു സമയത്തൊക്കെ ടൈമ ഒക്കെ ഈ സമയത്തൊക്കെ ടൈമ ഒക്കെ ഉണ്ടാക്കിയെടുക്കണം
ഉഓ പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലെല്ലല്ലോ ഇപ്പൊ പാചകം എന്ന് പറയുന്നത് അത്ര അങ്ങനെ നെ പണ്ടെല്ലാരും ഒരു സമയ ആവുമ്പോ എല്ലാരേ പെൺകുട്ടികളൊക്കെ ഒരുവിധം പാചകംൊക്കെ പഠിപ്പിക്കും പക്ഷേ അപ്പം അങ്ങനെ അത്രൊരു ഇതില്ലല്ലോ പിന്നെ ഇപ്പം അ ഇപ്പ എന്തെങ്കിലും ആവശ്യ ഉണ്ടെങ്കി യൂട്യൂബ് കാര്യം ഏ
ഫാസ്റ്റ് ഫുഡ് കഴിക്കാറുണ്ടോ
ഞാൻ അങ്ങനെ കഴിക്കാറില്ലേ ഞാൻ വളരെ കുറവാ വല്ലപ്പോഴും ഇങ്ങണം തോന്നിയാ കഴിക്ക ല്ലാരും ഭയങ്കരായിട്ട് ഫാസ്റ്റ് ഫുഡ് അങ്ങനെ കഴിക്കാറില്ല ഞാൻ അങ്ങനെ
ഫാസ്റ്റ് ഫുഡ ഒക്കെ നമ്മെ ആരോഗ്യത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്
ആഹ് ഞാൻ കുറച്ച് അതുകൊണ്ട് നല്ല കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്ക പറ്റുന്നത്ര ഹെൽത്തി ആയിട്ടിരിക്കാന നോക്കുന്നത്
ഹെല്ത്തി ആയിട്ട് നോക്കുകയാണെങ്കില് നമ്മള് ഭക്ഷണം മാത്രല്ല വെള്ളം ഉറക്കം വ്യായാമം
അതൊക്കെ അതൊക്കെ മെയിനാണ് പക്ഷേ വ്യായാമൊ ക്ക അത് കൊറവാണ് ഞ്ഞി ചെയ്ത് തൊടങ്ങണം
വ്യായാമം ഞമ്മള് ചെറ്തിലേ ചെയ്ത് തൊടങ്ങണം
ആ ഞാൻ ആ ഞാൻ ചെ ഞാൻ ചെയ്യുവായിരുന്നു പക്ഷെ ഇപ്പോം കൊറച്ച് ബ്രേക്കായി പിന്നെ എനിക്ക് ചെയ്യാൻ തോന്നി ട്ടില്ല
ആ മടി
മടി
ഉം അതെല്ലാര്ക്കുള്ള കാര്യങ്ങളെന്നാണ് ഒരാക്ക് മാത്രായിട്ടല്ല
അതെ എല്ലാർക്കുള്ള കാര്യാണ് മടി
മടി നമ്മളെ എല്ലാം കൊണ്ടും ഉം ഏഹ് നമ്മളെരു ന ട്ടത്തിലേക്കാന്ന് കൊണ്ട് പോവാ
ഒറപ്പായിട്ടും
മ്മുക്ക് ടൈമ്മ് ടൈമ്മ് നമുക്ക് ഒരു മടി കാരണം ടൈമ്മ്ണ്ടാക്കാൻ പറ്റൂല ഇപ്പം മഴ യൊക്കെയാവുമ്പോ തീരെ ഒന്നിനും ഒരു ടൈമ് ഇല്ലാത്ത പോലെ ഇണ്ടാവാ പക്ഷെ ആ ഒര് മടിയാന്ന് അത് എല്ലാത്തിനും കാരണം
അതെ മടി പിടിച്ചാ ഒന്നും ചിയ്യാൻ പറ്റില്ല
ഉം
പിന്നെ ഫുൾ ടൈം മടിയായ പിന്നെ ഒറക്കം ഫുൾ ടൈം പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല
അതന്നെ ഏറ്റവും വല്യ മടിയത്
പ്രത്യേകിച്ച് ഈ ആ ആളില്ലാത്തോറൊക്കെണേലും ആരാണേലും മടി
അതെ അതെല്ലാര്ക്കും സ്വാഭാവികാണ് അത് ഒരാക്കായിട്ട് വരുന്നതല്ല ഇപ്പോ കുട്ടികൾക്കെല്ലാം ഫോണിൻ്റെ ഉപയോഗം കൊണ്ട്
ആ അതെ ഫോണിന്റെ ഉപയോഗം ഭയങ്കര ഒരു കൂടുതലാണല്ലോ ഇപ്പൊ ഇപ്പൊ എന്ത് വേണെേലും ഫോണില് നോ ക്കി അല്ലാത തന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും ഫുൾടൈം ഫോണിലാണ്
ഇനി മുന്നോട്ടുള്ള ജീവിതെല്ലാം നെറ്റ് വർക്ക് ആയിട്ടുള്ള ഒരു ജീവിതം തന്നെ വര്യ
അതെ
ഫോണില് മാത്ര ആയിരിക്കോ
പക്ഷെ അതിനനുസരിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒരുപാടുണ്ടാവും
മൊത്തത്തില് ഏഴ്പത് ശതമാനം ആരോഗ്യ പ്രശ്നങ്ങള് വരുന്നത് ഈ ഒര് ഫോണ് ഉപയോഗം
അതെ അതെ അതെ
അങ്ങനേ വരുള്ളൂ ഇനി മുന്നോട്ടുള്ള ഭാവിയെല്ലാം അങ്ങനെന്നാന്ന് എനിയും വളരുന്ന മക്കളൊക്കെ അങ്ങനെന്ന വരിക
അതെ അതെ
കൂടുതലായിട്ട് ഇപ്പം കാണപ്പെടുന്ന കാര്യങ്ങളാണ്
അതെ അതെ
ച അധിക വരുന്നതന്നെ കണ്ണിനുള്ള രോഗങ്ങളാണ്
കണ്ണിനുള്ള രോഗങ്ങള് അതെ ഇപ്പം കണ്ണാടി ഇല്ലാത്തവരില്ല ഓരോ പ്രശ്നങ്ങളാ
ഏ ഇല്ല
അതൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല
പറ്റില്ല ഒറപ്പായിട്ടും എന്തെങ്കിലും അസുഖം വന്നുപോയാ വന്നതും ആണ്
ആന്നതാ അത് പിന്നെ നമ്മക്കത് പോയി കഴിഞ്ഞാ
പിന്നെ ഫോണിന്റെ ഉപയോഗം കൊറച്ചിട്ടോ പിന്നെ അതില് പ്രത്യേകിച്ചൊരു
ഇല്ല ഒരു കാരണം ഒന്ന് ഒന്നുണ്ടും നമ്മുക്ക് തിരിച്ച് എടുക്കാൻ പറ്റൂല
അതെ അതെ
അങ്ങനെയുള്ള ഇനിയുള്ള തലമുറകൾ അങ്ങനെയാ വരിയ
അങ്ങനെ വര അത്
കണ്ട വരുന്നതും അങ്ങനെയാണ് നന്നായിട്ട് പഠി ക്കുക പഠിച്ചിട്ട് നമ്മളെ സ്വന്തം കാലില് നിക്കാനായിട്ട് ആദ്യം പഠിക്ക
അതെ അതിന് അതാണ് എല്ലാവരുടെ ഇപ്പോ അതെല്ലാരും ഇപ്പോ എല്ലാരുടെ ഉദ്ദേശം അതാ
എല്ലാരും എങ്ങനെയാണ് ഇപ്പോ മനസ്സിലാക്കി എടുക്കുന്നത്
അതെ അതെ അത് വവ നല്ലൊരു ചിന്തയാണ് ആഹ്
അന്ന രീതിയിൽന്ന് വെച്ചാ എത്രത്തോളം നമ്മുക്കിപ്പോ പ്രായത്തിന്റെ ഒരു പക്വത നോക്കിക്കഴിഞ്ഞാ ഇനി എത്രത്തോളം നമ്മള പ്രായം മുന്നോട്ട് പോകോ എന്നുള്ള കാര്യം നമുക്ക് ആർക്കും ഒന്നും പറയാൻകഴിയുല്ല
അതെ ഇപ്പം പിന്നെ ഒരുപാട് ഏഹ് എല്ലാവരുടെക്കെ ചിന്ത ട്ടികളാണേലും ഒരുപാട് മാറ്റോണ്ട് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് വച്ചാ എല്ലരും പഠിപ്പിക്കണം എങ്ങനെയാണെങ്കിലും പഠിപ്പിക്കണം സ്വന്തം കാലിൽ നിക്കണം നല്ലൊരു ചിന്ത എല്ലർക്കും വന്ന് തുടങ്ങിട്ടുണ്ട്
ചെലേ ചെലേ ആൾക്കാര് നെഗറ്റീവിലേട്ടും നെഗറ്റീവായിട്ടും കൊണ്ടു പോകുന്നുണ്ട് പഠിത്തം എന്നുള്ള കാര്യം
അതെ അതെ
ആ നെഗറ്റീവിലോട്ട് നമ്മള് തിരിഞ്ഞു പോയി കഴിഞ്ഞാ പിന്നെ നമുക്കത് പോക്
എന്തിനും ഒരു മിനിമം ഒണ്ട്
അതെ അതെ
കുറച്ചും കൂടി ഒറക്കെ സംസാരിക്കാൻ പറ്റോ
തീരെ കേൾക്കുന്നുണ്ടായിട്ടില്ല
ആഹ് ഇപ്പം വല്യ കൊഴപ്പില്ല ഇടക്ക് വെച്ച് സൗണ്ട് നല്ല കുറഞ്ഞു പോകുന്നു
ആണോ
ഉം ഫോണിന്റെ എന്തെലും വിഷയാരിക്കും
എഹ് ഫോണിന്റെ എന്തേം കൊഴപ്പാരിക്കും പഠിക്കുന്നത് നമ്മള് മെയിനയിട്ട് ആ പഠിത്തത്തിന്റെ ശ്രദ്ധയിലേക്കന്നെ നമ്മള് എപ്പോ നോക്കിയാലും
അതെ അതെ അത് നമ്മള് പഠിക്കുന്ന സമയത്ത് പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കുക
തെ
ചെയ്യാനായിട്ട് പിന്നെ
ഭാവി ഒക്കെ നമുക്ക്ള് ചിന്തിക്കാൻ പറ്റുള്ളൂ
അതെ പഠിച്ച് ഒരു നല്ലൊരു പഠിച്ച് നല്ല ആഹ് മാർക്കൊക്കെ വാങ്ങി നല്ലൊരു ഇതിലെത്തുമ്പോഴത്തേനും നമുക്ക് ജോലി തന്നെ നമുക്ക് കിട്ടിക്കൊളും ഉണ്ടാവും
ഇപ്പ എല്ലാവരുടെയും ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാവരുടെയും കാര്യങ്ങള് അങ്ങനെ തന്നെയാണ് അവര് എങ്ങനെയാലും പഠിച്ചെടുത്തൊരു ജോലി വാങ്ങണം എന്നുള്ളരു നിലയിലാണ് എല്ലാരും പഠി
ആ എല്ലാവർക്കും ആ ഒരു ചിന്ത വന്നിട്ടുണ്ട് വല്ല വാ ഭയങ്കര പുരോഗതിയാണുള്ളത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരുപാട് ചിന്തകള് ഒരുപാട് മാറ്റഉണ്ട് പണ്ട് ഈ ലവ് മാരേജിന് ഒന്നിനും സമ്മതിക്കത്തില്ല പക്ഷെ ഇപ്പ അതിലൊക്കൊണെലും എല്ലാം ഒരുപാട് ചേഞ്ചസ്ണ്ട് പക്ഷെ അതിനനുസരിച്ച് കുഴപ്പങ്ങളും ഉണ്ട്
പണ്ടത്തെ ലൗ മാരേജ് പണ്ട് കാലങ്ങളിലേ ഞമ് നമ്മളുടെ മാര്യേജും കല്യാണോ എന്നൊക്കെ പറഞ്ഞാല് അത് ഒരു നല്ലൊരു ജീവിതാരുന്നു പക്ഷെ ഇപ്പോ ഉള്ള ഒരു ജീവി തോന്ന് പറയുന്നത് എന്തോ ഒരു അഡിക്റ്റായ അതുപോലെണ് എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി
ആഹ് അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട്. പക്ഷെ നല്ല രീ രീതിക്ക് പോവുന്നവരും ഉണ്ട്.
അങ്ങനെയും ഉണ്ട്.
അങ്ങനെയും ഉണ്ട് അത് ഓരോരുത്തരുടെ സ്വഭാവവും ഓരോരുത്തരുടെ ചിന്താഗതി ഇപ്പം ചിന്താഗതിയിലൊക്കെ ഒരുപാട് വത്യാസം ങ്ങളുണ്ട് ഓരോരുത്തരുടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് പേര് ഏ എന്താ കല്യാണം തന്നെ വേണ്ട ഏ ഇങ്ങനെ അങ്ങനെ ജീവിക്കുന്നവരുണ്ട് പക്ഷെ അവരെം നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അവരുടെ അവരുടെ മനസ്സില് അവർക്ക് അവർക്ക് താല്പര്യം ഉള്ളത് അത. അപ്പ അവരതനുസരിച്ച് മുന്നോട്ടോപോന്നു.
അതെ അങ്ങനെ അവര് ഒരു ആ താല്പര്യത്തിന് വേണ്ടിട്ടെന്നെയാണ് എല്ലാരും നിന്ന് കൊടുക്കുന്നതും.
അതെ പക്ഷെ അത് അതെ അവരോരുടെ കാര്യം അവരോരുടെ താല്പര്യത്തിനനുസരിച്ച് പോയാലല്ലേ ജീവി തം ആണേലും അവരോരുടെ രീതിക്ക് മുന്നോട്ട് പോവത്തോള്ളൂ.
അടിച്ചമർത്താൻ പാടില്ല.
അതെ ആ അത് മെയിൻ കാര്യാണ് അടിക്ഷൻ വരുത്താൻ ഇതൊന്നിലും ഒരു കാര്യ ത്തിലും അടിക്ഷൻ വരുത്താൻ പാടില്ല.
അത് ഒരാ ഓരോരാളെ ജീവിതം തന്നെ ഇല്ലാതാക്കും
ഉം ഒറപ്പായിട്ടും ഒറപ്പായിട്ടും അതെന്ത് കാര്യത്തിലാണേലും അഡിക്ഷൻ വന്ന് പോയ എന്ത്തിലാണെലും നല്ലതിലാണെലും ചിത്തേയിലാണേലും എന്തിലാണേലും എല്ലാത്തിനും ഒരു ഒരു മിനിമം ലെവലുണ്ട്.
അതിന് മും ഏ ഒരു ആ മിനിമം കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ താളം ഏ മനസ്സിന്റെ താളം സമനില തെറ്റൂന്ന പറയുന്നത്.
അതെ അതെ അതെ ഉറപ്പായിട്ടും.
അതെ
അതനുസരിച്ച് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
എന്നാ ഓക്കെ ടൈം ഓക്കെ